ഹലോ കേക്കത്തില്ലേ. ആഹ് ആഹ് ആഹ് പണിയൊക്കെ കഴിഞ്ഞോ.
ആഹ് പണി കഴിഞ്ഞു.
അതെയോ. ആഹ് രാവിലെ മക്കള് പോത് ഇവിടെ. പണി കഴിഞ്ഞു എന്നാ ഉം. ഉച്ചക്ക് ചാറ് കറി വെക്കണം വാക്കിഒക്കെ തീർന്ന്. രാവിലെ എന്താ ഇട്ടെ. രാവിലെ പുട്ടും കടലക്കറിയും വെച്ചു.
ആഹ്.
ചായക്ക്. ആഹ് എല്ലാരും പോയി ജോലിക്ക് പോയി പിന്നെ മക്കക്ക്. അങ്ങനെ അവരൊക്കെ സ്കൂള് വിട്ടു മക്കക്ക് ഇന്ന് ഇവിടെ ഗോതമ്പ് പുട്ടാ ഉണ്ടാക്കിയത്. അന്നേരം ഉം മക്കക്ക് വല്ല്യ പിടുത്തല്ല ഒരാക്ക് വല്യ പിടുത്തല്ല ഗോതമ്പ്.
ആഹ്.
ആഹ് വയറുവേദന എടുക്കുംന്ന് ആഹ് ചുമ്മാ ഓരോ വ ഇഷ്ട വില്ലാത്ത കൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു തോന്നലെ.
ആഹ്.
ഞാനങ്ങനെയൊക്കെ പറയുമ്പോ ആദ്യമൊക്കെ ഗോതമ്പ ബൊ സാദാ അരിപുട്ടുണ്ടാക്കി കൊടുക്കുമാരുന്നു. ബാക്കിയുള്ളോർക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കിട്ട് ഇവന് മാത്രം അരിപുട്ടുണ്ടാക്കി കൊടുക്കുവായിരുന്നു. അരിപ്പൊടിയുടെ. എന്നല് പിന്നെ അങ്ങനെ അതു ണ്ടാക്കി കൊടുക്കുമ്പോ കഴിക്കും. കടലക്കറി വല്യ പിടുത്തമില്ല ചിക്കനോ മ അങ്ങനെ ബീഫോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ അയ അവർ ക്ക് പിടിക്കോളൂ.
ആഹ് പൊറത്തോട്ടൊന്നും പോന്നില്ലല്ലോ.
എന്തോ?
പൊറത്തോട്ടൊന്നും പോന്നില്ലേ?
പൊറത്തേക്ക് പോയില്ല. അയിന് നമ്മള് വീ ട്ടിലിങ്ങനെ ഓരോ പണിയൊക്കെ ആയിട്ട് അങ്ങനിരിക്കും. പിന്നെ പഠിക്കാനുണ്ട്. ഞാനീ സൈക്കോളജിടെ പഠിക്ക്ണുണ്ട്.
സൈക്കോളജി എങ്ങനെണ്ടത്?
സൈക്കോ നല്ലതാ നല്ലൊരു കോഴ്സാ. പ്പം നമ്മളൊരു വർക്ക് ചെയ്തില്ലേ പോലും നമ്മടെ മനസ്സിനും പിന്നെ നമ്മളെ വീട്ടുകാർ മക്കളെ ആ ഒരു തിനൊക്കെ. ഏ പഠിക്കാനായിട്ടേ
ആഹ്.
മക്കളെ പഠിക്കാനും അവർക്കോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അങ്ങനെയൊക്കൊരു നല്ലെ ഒരു കോഴ്സാ.
എങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കേ?
അഹ് ഓൺലൈനായിട്ട് പഠിക്കും. അപ്പന്ന് പർഞ്ഞാ അത് എ ഹെ അവര് ഗൂഗിൾ മീറ്റില് ക്ലാസെടുക്കും.
ആഹ്.
ആ അന്നേരം നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. നല്ല ഓൺലൈൻന്നുള്ള ആ ഒരു തോന്നലേ ഇല്ല.
ഉ
പിന്നെ ക്ലാസ് ഗ ഗൂഗ്ൾ മീറ്റിലെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ റെക്കോഡിംഗ് ക്ലാസ് നമുക്കിട്ട് തരും. ആഹ് അത് കേട്ടിട്ട് ന്തോ?
സർട്ടിഫിക്കറ്റൊക്കെങ്ങനാ പ്പൊ?
സർട്ടിഫിക്കറ്റ് ഏ ഏതൊക്കെയോ ഒരു യൂണിവേഴ്സിറ്റിയുടെയൊക്കെയാന്ന് പറഞ്ഞായിരുന്നു. മണിപ്പാൾ യൂണിവേഴ്സി റ്റീടെ ഒന്നുണ്ട് പിന്നെ എങ്ങനെയോ രണ്ട് ഒ രണ്ടൂന്ന് യൂണിവേഴ്സിറ്റിടെ ഉണ്ട്. സ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റെന്തായാലും.
ആണല്ലേ.
ആഹ് അപ്പം നമുക്ക് സാറ് പറയണ്ടാവും ന്നാ ഇതില് നിങ്ങക്ക് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യാന്ന്. അത് അതുവഴി ആയാലും നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പ്പ എൻ പറയുന്നെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒര് ഇങ്ങനത്തെ കാലഘട്ടമായ കൊണ്ട് ഓരോ ക കാലം ഓരോ ഇങ്ങനെ മാറി കൊണ്ടിരിക്കുവല്ലേ ഇപ്പോഴത്തെ കാല തന്നെന്ന മക്കടെ ഓരോ അവസ്ഥകള്
ആഹ്.
അന്നേരം ഏയ് നമ്മൾക്ക് ഒ എപ് എന്തായാലും ഒരു വീട്ടിലൊരു സൈക്കോളജിസ്റ്റ് വേണം ന്നുള്ള രീതിയ്ക്കാണ് ആ ഒരു സ്ഥാപനം ഇങ്ങനെ ഇറക്കിയേക്ക്ണത്
അതുപോലെ കാലം മാറിക്കൊണ്ടിരിക്കുമ്പൊഴത്തേക്ക് നമ്മടെ ഒരു തലമുറയെ വാർത്തെടുക്കാനെന്നുള്ള രീതിക്ക് അങ്ങനെ ആ ഒരു സിസ്റ്റവാണ് അവര് നൊ നോക്കി കാണത് അപ്പൊ അമ്മളെ എക്സാമൊക്കെ ഡയറക്ടായിരിയ്ക്കോ? എക്സാമ് അ എക്സാമെഴുതണം. എക്സാമ് ഫൈന നമ്മ് ഓ ഓരോ ഉം മൂന്ന് ബാച്ചായിട്ടാ ഇത് എട്ക്ക്ണത് ഒരു ബാച്ച്ന് പിന്നെ ഏഹ് രണ്ടു ബാച്ച് കഴിഞ്ഞു. അപ്പ എക്സാം നമ്മള് എക്സാം എഴുതിയപ്പോ നമ്മള് അവരിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും ഇത്ര മണിക്കൂറാണ് എട്ട് മണി തൊട്ട് പത്ത് മണി വരെയാണ് സമയം പറഞ്ഞേക്ക്ണെ എക്സാമിന്റെ
ആഹ്
ആഹ്, വൈകുന്നേരം
ആഹ്.
അന്നേരം അത് അപ്പോ ഗൂഗിൾ ഫോമിലാ ചെയ്യേണ്ടത്.
ഓഹ്
മാം ആഹ്, വൺ വേ ക്വസ്റ്റനൊണ്ട് അല്ലാത്ത ഏഴ് എഴുതാനുള്ളതുണ്ട്, അങ്ങനെ ക്വസ്റ്റൻ ചോയ്ക്കുമ്പം നമ്മള് എഴുതണം. ആഹ് പിന്നെ എന്തോ
പഠിച്ചിട്ടെങ്ങനുണ്ട്.
ആഹ് പഠിച്ചിട്ട് നല്ല ഞാൻ പറയാ നല്ലൊരു താ ഇപ്പം ഫൈനലാകാറായി ഫൈനൽ ആറു മാസത്തെ കോഴ്സാ
ആഹ്
ഉം ഫൈനൽ എക്സാം ആകാറായി. അത് കഴിയുമ്പം സർട്ടിഫിക്കറ്റ് കിട്ടും. വാല്യുള്ള സർട്ടിഫിക്കറ്റാ. ആഹ് അപ്പം പിന്നെ നമുക്ക് ഏഹ് ഗവൺമെ ഇതിലാണെങ്കിലും എംപ്ലോയ്മെൻറ് രജിസ്റ്റർ ചെയ്താലും നല്ലൊരു
മിത്തു പഠിച്ചിട്ട് പ്രത്യേകിച്ച് അല്ല എന്താ ജോലി അങ്ങനെ എന്തേയ്ലൊക്കെ ഇല്ലേ
ജോലി വേണെങ്കിൽ എനിയ്ക്കാ അങ്ങനെ ഞാൻ ജോലിയ്ക്ക് പോകണന്ന് ഉദ്ദേശിച്ചൊന്നു അല്ല വ് ഇവിടെന്ന് വിടൂല ജോലിയ്ക്ക്. അപ്പ വീട്ട് ആഹ് ആഹ് വിടൂല അന്നേര പിന്നെ നമ്മക്കൊരു എന്തെങ്കിലും ഒരു അപ്പൊ അവര് പറഞ്ഞ വെച്ചാ നമ്മള് പഠിച്ചിട്ട് എങ്ങനെയ്ക്കൂ ഈ ഓൺലൈൻ ആയാലും അങ്ങനെ ചെയ്യാന്നുള്ള രീതിയ്ക്കാ അവര് പറയ്ണത്.
ആന്നോ
പിന്നെ ഞാൻ ഈ മോണ്ടിസോറിയും ചെയ്യണ്ട് അതും ഇങ്ങിനെ ഓൺലൈൻ ആ ടീച്ചർന്റെ ആ ഒരിത് അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ടല്ലോ.
ആഹ്
ആഹ് അങ്ങനെ ഒക്കെ ചെയ്യാന്നോർത്തോണ്ടാണ് നമ്മളീ വീട്ടിലീ ചുമ്മ ഇങ്ങനെ ചടഞ്ഞിരുന്ന് ക്കുമ്പളത്തേക്കും തന്നെ ഒരു ഇതാൺള്ളൊ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യുന്ന ഒരുപാട് ജോലി ജോലികളുണ്ടുന്നേ
ഉം ഓൺലൈൻല് ജോലിയാണ്ട് പഠിച്ചിട്ടും ഉണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് മേടി അല്ലല്ല വേറൊരു കോഴ്സ് പഠിച്ചാരുന്നു പടിച്ചാരുന്നോ ആഹ്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് നഴ്സിംഗ് ഒക്കെ പഠിപ്പിക്ക്ന്ന് ണ്ട ല്ലോ ആർമാസം ഏഴ് മാസം എട്ട് മാസം ആഹ്
ആഹ് അങ്ങനെയാണല്ലേ അതെനിക്കറിയത്തില്ലാരുന്നു
നഴ്സിംഗ് ന്ന് പറയുമ്പോഴേക്കും ചെല ഇപ്പം ജി എൻ എം ഒക്കെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെല്ലാണ്ട് ഏഹ് നേഴ്സിങ് അസിസ്റ്റന്റ് അങ്ങനെ ഒരുപാട്ന്താ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പ അത് കാരണം നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും നേഴ്സിംഗ് ഒക്കെ പഠിക്ക പിന്നേ ഹോസ്പിറ്റൽപരമായിട്ട് എന്തെ ലൊക്ക പഠിക്കാണെങ്കി പെട്ടന്ന് സ്കോപ്പ് എല്ലേ അപ്പൊ നമ്മൾ എന്തിയ സർട്ടിഫിക്കറ്റ് നല്ല വാല്യു ഉണ്ട് നമുക്ക് പെറത്തോട്ട് അപേക്ഷിച്ചാലും വ്യാലു ഉള്ള സർട്ടിഫിക്കറ്റ് വേണം
അപ്പ ഈ ഓൺലൈൻ വഴി നേഴ്സിംഗ് പിടിച്ചിട്ട് ബോണ്ട്നോക്കാൻ
ഏത് നമ്മള് ഈ എക്സാം ഒക്കെ അവർക്ക് വരുന്നത് എക്സാം പഠിപ്പിക്കൽ മാത്രേ അവര് അതി കൂടെ ചെയ്യ ത്തൊള്ളൂ നമുക്ക് എക്സാം വരുന്നതും ട്രെയിനിങ് എല്ലാം വരുന്നതും ഡയറക്റ്റ് ആ
ആഹ് അപ്പൊ എവടെ പോയി അങ്ങനെ ചെയ്യണം
നമ്മൾ ഓൺലൈൻ വഴീട്ട് എന്താ ആഹ് ഫീസ് സെന്റർ ഇണ്ട് അവരെ അവര് നമ്മളെ വിളി ഏതെങ്കിലും പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്ന് അവര് വിളിക്കും വിളി വിളിക്കുമ്പ അവര് കോൾ എടുക്ക അവര് പറയുന്ന കാര്യങ്ങളൊക്കൊന്ന് കേക്ക ഞാ എന്താ പഠിപ്പിക്കുന്ന് എത്ര വർഷ വാ എത്ര മാസാന്നൊക്കെ അവര് പറയും അത് പറഞ് കഴിയുമ്പഴ് നമുക്ക് അവ അവര് പറിന്ന സ്ഥാപനം കൊള്ളാന്നുണ്ടെങ്കിൽ നമുക്കവടെ ഫീസ് അട ക്ക കേറാ ഞാ പഠിച്ചപ്പം രണ്ട് മൂന്ന് മാസം മുമ്പ് ഞാൻ പഠിച്ചേ നഴ്സിംഗ് പഠിച്ചിട്ട് ആഹ് കോഴിക്കോട് അട്ത്ത് പിന്നെ കോഴിക്കോട് പോയി ട്രെയിനിങ് ചെയ്ത് എക്സാമും എഴുതി പാസ്സായി
ആഹ്
ഇപ്പോ ഞാൻ നോക്കിയപ്പഴേക്കും പൊറത്തോട്ടൊക്കെ ഒരു പാട് വേക്കൻസികൾ ഒക്കെ നമുക്ക് പൊറത്തോട്ടൊക്കപ്പോ അല്ലെങ്കി അവര് തന്നെ നമ്മള വിടും
ഇതാവൊല്ലേ
ആഹ് ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് എന്ത് പഠിച്ചാലും ഇക്കാലത്ത് ജോബ് ഒറപ്പാ
ആഹ്
ഒരുപാട് പേർക്ക് പിന്നെ നമ്മടെ വീട്ടിൽ വീട് ന് തൊട്ട അപ്പർത്തക്കെ ചേച്ചിമാരൊക്കെ ഇല്ലേ
ആഹ്
പഠിച്ച് കഴിഞ്ഞാ ആഹ് പഠി പഠിക്കാണ്ടക്കെ നടന്ന പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരൊക്കെ അസിസ്റ്റന്റ് അങ്ങനെയൊക്കെ പഠിക്ക ഓൺലൈൻ വഴി നഴ്സിംഗ് ഒക്കെ അങ്ങനെ രണ്ട് മൂന്ന് ചേച്ചിമാര് പഠിച്ച് ഇവിടെ അട് ത്തുള്ള ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽലൊക്കെ ഓര് കേറി പതിനഞ്ച് രൂവ പതിനാറ് രൂവ എങ്ങാണ്ടൊക്കെ സാലറി ഉണ്ടാകും പോയേക്കാം ഇത് ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ്ന്ന്ണ്ടെങ്കി ഓൺലൈൻ വഴി പഠി ക്കാണെങ്ങി ഹോസ്പിറ്റല്ല് നിക്കുന്നുണ്ടങ്ങി പ പതിനഞ്ച് രൂവ പതിനാറ് രൂവ കിട്ടി അപ്പ അവര് ഒര് ഒരു വർഷങ്ങനെ കഴിയുമ്പഴേക്ക്‌ അവര് ആയിരം രൂവയോ രണ്ടായിരം രൂവയോ വെച്ച് കൂട്ടും
കൂട്ടിത്തരും
ഉം പിന്നെ പി എഫ്
ആഹ് ധാരാളം മതിയല്ലോ അല്ലേ ധാരാളം മതിയല്ലോ എന്തായാലും ഒരു ജോബ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കൊരു പൈസ വേണം മനു ഷ്യൻമാർക്ക്. എങ്കിലേ ഉള്ളൂ നമ്മളെ വീട്ടിലായാ പോലും ഒരു വെല ഉണ്ടാവൊള്ളൂ
നല്ലെ
ആഹ് ഒരു ചടഞ്ഞ് കൂടി ഇങ്ങനെ ഇരുന്ന് വീട്ടു പണീന്നും പറഞ്ഞോണ്ടിരുന്ന്ട്ട് ഒരു ഇതൂല്ല നമ്മളെ നോ അവര് നോക്കുമ്പൊ ഓർക്ക് വീട്ടില് ഒരുപാട് പണിയ്ണ്ട്. അന്നേരത്ത് ഇവർ എന്നാ ചെയ് യ് എന്നാലെ അവരോർക്കൂ ഇത് എന്നാ ഇതിന് മാത്രം ഇവിടെ പണിയുള്ളെ. അവര് തന്നെ പോയി അധ്വാനി ച്ചോണ്ട് വരണം ആ ഒരു ഇതൊക്കെ ആകുമ്പൊഴത്തേക്കും തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നെ അവർക്കൊക്കെ
ആഹ് ആഹ്
അപ്പം നമ്മൾക്കും ആ കൂടെ ഒരു ഇച്ചിരി പൈസയോണ്ട് നമ്മുടെ ഒരു പച്ചക്കറി മേടിക്കാനോ എന്നിങ്ങനെ മക്കക്ക് എന്തെങ്കിലും ഒരു എന്താ വേണ്ട് ഒരു സ്നഗി മേടിക്കാൻ പോലും നമ്മുടെ കയ്യിന്ന് പൈസ എടുക്കുവാണെങ്കില് ഇല്ലെങ്കി എല്ലാവരോട് ഇങ്ങനെ ചോയ്ക്കുമ്പഴത്തേക്കും ഒരു ബുദ്ധിമുട്ടാ അത്
ആഹ്
അങ്ങനെ അതുകൊണ്ട് അത്കൊണ്ടാ പിന്നെ ഞാനങ്ങനെ അങ്ങനെ ഓർത്ത് എന്തെങ്കിലൊരു ജോലി ചെയ്യണംന്ന് ഓർത്ത് അങ്ങനെ വീട്ടീന്ന് എന്തായാലും വിടൂല. ഇനി ഇവിടന്ന് അങ്ങനെ ജോലിക്കായിട്ട് അങ്ങനെ വിടൂല
വിടത്തില്ലല്ലേ
ഉം ആഹ് ആഹ് അന്നേരം പിന്നെ ഇങ്ങനെ ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരു ജോബൊക്കെ ചെയ്യുവാണെ നല്ലതാണല്ലോന്ന് ഓർത്താണ് അങ്ങനെ കേറിയത് അങ്ങനെ അവിടെ അ ജോലിക്ക് പോകാൻ താല്പര്യം വിടുവോ
ഇവടെ ജോലിക്ക് പോവാണ്ട്ര്ന്നാലാ പ്രശ്നം. കാരണം കൊറേ അടവുണ്ട്
അതേലേ ആഹ്
പൈസക്ക് നല്ല അത്യാവശ്യ. ഇവിടെ ജോലിക്ക് പോകാണ്ട്ന്നാ വിഷയാ
ആഹ് അഹ് പിന്നെ ഈ അയൽക്കൂട്ടം ഒക്കെ നല്ലൊരു സംരം. അയൽക്കൂട്ടം വഴിയൊക്കെ ഒരുപാട് സംരം
ഇപ്പൊ ലോണെട്ത്ത അതിലും നല്ല സംഭരം
ആഹ് ലോൺ എടുക്കാ നല്ല
അതുകൊണ്ട് നമ്മള് എറങ്ങിക്കോളും പണിയെട്ക്കാൻ. അത് കൊണ്ട് നമ്മള്
പൈസ ലോണൊക്കെ എടുക്കാൻ എളുപ്പുണ്ട്. പിന്നെ അടച്ചാൽ അടച്ചാലും തീരൂല
ആഹ് എടുക്കുമ്പൊ ഒരു ടെൻഡൻസി എട്ക്കാൻ
ആഹ് എടുക്കാൻ ഇങ്ങനെ
അങ്ങനെ എടുക്കാം ഭയങ്കര ഇൻട്രസ്റ്റാ പിന്നെ എന്തോരും അടച്ചാലും തീരില്ല. പിന്നെ ഒരു പഹ്തിയൊക്കെ ആയി തെന്നാ തീരാത്തേന്നോർക്കും
ആന്നെ ഇപ്പൊ തീരുന്ന് പിന്നെ അടവ് മാത്രം നടക്കുന്ന ഒരു സീ
ആഹ് അത് തന്നെ പിന്നെ എടുക്കാനും പറ്റല്ലോന്ന്ള്ളെ അങ്ങനെയൊക്കെ ഉം എന്നാ വെച്ചോട്ടൊ ന്നാ വിളി ക്കാട്ടോ ശേ ആഹ് ആഹ് ശരി എന്നാ ആയിക്കോട്ടെ